കേൾക്കില്ലേ ആ പറയു എന്തൊക്കെയ വർത്താനം ന്നിട്ട്.
ആ സുഖാ തോനെ എന്തെങ്ങിളക്കെ വർത്താനം ആഹ് ആ ആഹ്
എന്താ പണി
എന്താണ്ത്ര ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കേന് എല്ലാം കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കും അപ്പ അങ്ങനെ കോള് ചെയാൻ
ഫുഡോകെ കഴിച്ചോ
ഇല്ല കഴിച്ചിട്ടില്ല ക്കെ റെഡിയ
അങ്ടാ എന്താ കൂട്ടാനൊക്കെ
ഇന്നേ എ ബീഫാ
ആ അഹ് അപ്പൊ നാളെന്താഞ്ഞി ഞ് സാധാരണ നാളെയാണ് സ്പെഷ്യൽ ഉണ്ടോ
ആ അതെ ഇന്നലെ കിട്ടിയതാ അപ്പൊ പിന്നെ അങ്ങനെ ഉണ്ടാക്കിയതാ ആഹ് ആ ആഹ് ആഹ് ആഹ് അങ്ങനെ കിട്ടിയ അപ്പ പിന്നെ അതവിടെ വെച്ചു ഇനി നാളെ ചിക്കനേന്തേലും വാങ്ങണം ബീഫ് ഞങ്ങള് അല്ലാതെ വാങ്ങലില്ല.
മ്
കൊളസ്ട്രോളോക്കെ ഉള്ളകൊണ്ടായി മക്ക് വല്ലാതെ മൈന്റ് ചെയ്യലില്ല
അ ആഹ് കാര്യന്നട്ട്
എന്തോ അല്ലല്ല വരട്ടിയ കറി ആർക്കും വലിയ ഇഷ്ടല്ല അപ്പൊ വരട്ടിയേക്ക്യാ കറി ഞാനിന്ന് ചെറുപയറിന്റെ കറി എല്ലാവർക്കും ഇഷ്ടാ ചോറ്റിക്ക് അപ്പൊ കടിയ്ക്കെണ്ടാക്കിയതന്നെപ്പൊ അത് മതിയറഞ്ഞപ്പോ അത് അങ്ങനെയുണ്ട്
ആ ആഹ് മയൊക്കെ ഉണ്ടോ ആ അവളിപ്പഠമ്പൊരിച്ചയാണ്
ആ മായന്ന് എടക്ക് പെയ്യണ് പോകണ് അങ്ങനെ നല്ലോണിട്ട് പെയ്യണുല്ല അ ആഹ് അഹ് നല്ല ശക്തിയിലായിട്ട് പെയ്യണു ആഹ് പുറത്തേതായാലും ഇടാൻ പറ്റും
ആഹ്
ഒക്കെ ഇങ്ങനെ ഇറങ്ങികൂടിയും അങ്ങനെയൊക്കെയായിട്ട് എൻ്റെ തിരുമ്പിയതോക്കെ ഇടാൻ പറ്റുള്ളൂ
ഉം ഉം
മ് ചോറും കറി ക്കെ ആയില്ലേ
ആഹ് മീൻ പൊരിച്ചൊണ്ടിക്കണ്ട് കറി ആയി ശ്ററി ടൈപ്പങ്ങുണ്ടാക്കി അറ്റൽ മീൻ പൊരിക്കണണ്ട്
ഹാആ മക്കളൊക്കെ സ്ക്ക്രൂ ണ്ടാവൂലേ
ഇല്ലേ എനിക്കൊരു കുട്ടിയെള്ളൂ
ഒരുട്ടിയോള്ളു ആ ആഹ് ചെറുത ആഹ് ആ
ആ എനിക്ക് മൂന്നാളുണ്ട് ഒക്കെ പോയി എല്ലാരും സ്കൂള് പോയിച്ച അതിനിന്ന് പനി ആയതുകൊണ്ട് പറഞ്ഞാച്ചി
ആ ശ് അങ്ങിനെ പിന്നെ എന്തൊക്കെയാ
ട്ടിലൊക്കെങ്ങനെ വെള്ളൊക്കെള്ള സ്ഥലാ
ആ കൊഴപ്പില്ല ഞ ഒറ്റും ചെയ്യും പറഞ്ഞില്ലേ
ങ്ങ്ളങ്ങനത്തെ ഏരിയാണോ
ആ പ്രളയത്തിലല്ല ഇതായി കേറീ വെള്ളം കേറി അല്ലാണ്ട് അങ്ങിട്ടില്ലേ മ് ഞങ്ങളുടെ പെറ് ച്ചുയരത്തിലായതുകൊണ്ട് ഇങ്ങൻ തായത്തറ്റം വന്നക്കണ്
ആഹ് ചില സ്ഥലത്തിലൊക്കെ അങ്ങനെയല്ലെ ൻ്റെ ആ എന്റെ അങ്ങന്റെ വീടൊക്കെ ഒരു പ്രാവശ്യക്കെ അതേപോലെ അങ്ങനെ വെള്ളത്തിലൊക്കെ. ആകെ വെള്ളം കയറി മഴ പെയ്താ പിന്നെ അങ്ങനെ. മഴ ഇല്ലെങ്കില് അതും പ്രശ്നം ആഹ ആ. വെള്ളമല്ലാത്ത ഗതിയണംതി അങ്ങനെയും, വെള്ളത്തിന്റെ പ്രശ്നംണ്ട്. വെള്ളം ഇല്ലെങ്കി മഴ
ആഹ
വെള്ളല്ലാത്ത ബുദ്ധിമുട്ടുണ്ടോ ചോദിക്ക.
വെള്ളം ഇല്ലാത്ത പ്പോ കൊഴപ്പൊന്നുംല്ലാങ്ങനെ.
ഇപ്പഴത്തല്ല വെയില് നല്ല
വെയിലാവുമ്പോഴും, ഉം വല്യ പ്രശ്നമല്ലേനി. അപ്പൊ ഒത്തിരി പി അങ്ങനെ ഒരു രണ്ടു മഴൊക്കെ കിട്ടിയ അപ്പൊ അങ്ങനെ,
ആഹ ആഹ ആ ഉം.
ഇനി എപ്പളാ ഫുഡ് കഴക്കലൊക്കെ?
ഫുഡ് കയക്കണം. ണ്ടവിടെ കൊറ ച്ച് വൈകിയാണ്, ഒരു പത്ത് പതിനൊന്ന് മണിരെ രാവിലെ ചായ കടി തിന്നപ്പോ. അപ്പൊ പിന്നെ ഇപ്പ വാണ്ടിവരുല വല ഇപ്പേ.
ആ അതല്ലേ പ്പൊ എന്താ പണി.
പണി സാദാ കുലിപണിയന്നാ. ഇല്ലല്ല ഇന്നു പോയില്ല.
ഉം.
പിന്നെ എന്തൊക്കയണ്പ്പാ. കുട്ടികളൊക്കെ, കുട്ടിക്ക് കുട്ടി ഈ നേരത്തെ ഉറങ്ങുലോ. ച്ചക്ക്റങ്ങൂലേ?
മോന് ഇന്നണീച്ചപ്പ തന്നെ പത്തര പത്തണിയിരിക്കണ്. പിന്നെ ഓർക്കം കണക്കാണ്.
ആഹ ശരി.
അല്ലെങ്കി പിന്നെ അവനെ ഒറങ്ങും. പ ഉറങ്ങിയാലും പ്രശ്നം പിന്നെ രാത്രി വൈകുവേ.
ആ ഉച്ചക്കനി ഉറങ്ങിയാലല്ലേ. ആ ആ ആ. ചെല കുട്ടികൾ അങ്ങനെയാണ് പകല ഉറങ്ങിയാല് രാത്രി ഉറങ്ങാൻ പ്രയാസം.
ആഹ.
ഞാനിൻ്റെ രണ്ടാമത്തോളെ അങ്ങനെ ഞാൻ ഉറക്കൂ. ഓള് സ്കൂള് ഇല്ലാത്ത, അഥവാ ഉറങ്ങിയാല് ഓക്ക് അങ്ങനെ പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആകും. ഉറക്കം വരുന്നില്ലാന്ന് പറയും. എൻ്റെ മോള് രണ്ടാമത്തോള് സ്കൂളില്ലാത്തന്നൊക്കെ എങ്ങനെങ്കിലും എല്ലാരും കൂടെ കെ ഇന്ന് ഉറങ്ങി ഓള് ഉറങ്ങിയാ പിന്നെ കുടുങ്ങി. പിന്നെ രാത്രി ഒക്കെ ഉറങ്ങാനേ കഴുയുല.
മ്മ്ഹ്.
ഉറങ്ങൂല പതി പകല് എങ്ങനെ ആയാലും ഉറങ്ങൂല. ഞാ ചില ദിവസം എല്ലാരും ഒറങ്ങി അങ്ങനെ കിടന്ന് ഒറങ്ങി പോകുവല്ലോ. അങ്ങനെ പോയാ. ഇ നന്നോള് രാത്രിയൊക്കെ ഉറങ്ങാനന്നെ കഴിയുല.
ഉം
ഉം അപ്പ പിന്നെ ആളെ പകല് അങ്ങനെ ഉറക്കൂല്ല. ചില കുട്ടിയൊക്കെ അങ്ങനെയാണ്. പകല ഉറങ്ങിയ രാത്രി ഉറങ്ങാൻ കഴിയൂല്ല. ഉം. വേറെന്തോക്കെ എന്നിട്ട് സുഖം തന്നെയല്ലേ?
ആഹ സുഖമാണ് കുഴപ്പന്നില്ല. എന്നിട്ട് മ് ങ്ങക്ക് കാരെക്കെയുണ്ട് പോ.
മ്.
ഇങ്ങക്കാരൊക്കെ ഇണ്ട് ചോയിക്കാ.
അല്ല എനിക്ക് വീട്ടില് എല്ലാവരും ഉണ്ട്. ഉപ്പല്ല ഉമ്മ അങ്ങളമാര് അനിയ ത്തീ ഏട്ടത്തി അങ്ങനൊക്കെ എല്ലരുണ്ട്. ഉം മൂന്ന് മക്കള്. അവിടെ ഉമ്മ എളച്ചൻ എളച്ചി ഒരു നാത്തൂന്.
ഉം
ഉം പോണ്
ചെന്നെ
അല്ലല്ല ഞങ്ങള് വേറെ അല്ല തറവാട്ടില് ഇളച്ചനമ്മയും ഞങ്ങള് വേറെ
ആഹ് കൊറേയായോ
ആ ഞങ്ങളൊരു അഞ്ച് ആഹ് അഞ്ച ആറ് എട്ട്പത്ത് വർഷൊക്കായി
ഉം
ഉം
വെല്ലുട്ടിക്കന്നിട്ട് എത്രായി?
ഉം
വെല്ല്യൂട്ടിക്ക്‌ എത്രായിക്കാ
ആ ഓന് പത്താം ക്ലാസ്സിലാ
ആഹ്
ഈ വർഷം പത്തിലാ മോനാണ് വലുത്
ആഹ്
പിന്നെ വേറെ ഇപ്പത്തെ സൂക്കട് പനികള് അങ്ങനത്തൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ല്ലേ? ആ നിങ്ങളെ ആ ഏരിയേല് എവിടേലൊക്കെ ഉണ്ടോ?
എൻറ്റൂട്ടിക്ക്‌ പനിയതന്നെന്നെയാണ്
ആണോ ആഹ് ആഹ് ഡോക്ടറെ കാണിച്ചില്ലേ?
ഒരാഴ്ച ആയിട്ട് പനിയാണ് ഇപ്പം രണ്ടു ദിവസം ആയിട്ടുള്ളൂ മാറിയിട്ട്
ആഹ് ആഹ്
പിന്നെ ഫുള്ള് പകർച്ചപ്പനികളല്ലേ അതുകൊണ്ടാ ആഹ് പോളിയോ കൊടുത്ത്ക്കണ് പോളിയോ തുള്ളി മരുന്നൊക്കെ കൊടുത്തു ആഹ് തുള്ളിമരുന്ന് ഇപ്പണ്ടായിന്നല്ലോ
ആഹ് അപ്പൊ വീട്ടില് കൊട്ന്ന് പോകാത്തവർക്കൊക്കെകൊടുന്ന് കൊടുത്തീന്നല്ലോ
ആഹ് ആഹ് ആഹ് ഓല് വന്നീനു പിറ്റേന്ന് ഇങ്ങനെ വന്നീനി കൊടുത്തോന്നൊക്കെ ചോദിച്ചിട്ട്
ആഹ് ആഹ്
കൊട്ക്കാത്തോൽക്ക് കൊട്ക്കാനെക്കെ
ഇതിലൊക്കെ വന്നിര്ന്ന് രണ്ടാൾക്കാരങ്ങനെ കൊടുക്കാത്തോലന്വേഷിച്ചു വന്ന്
ആഹ് ആഹ് ആഹ് ആശവർക്കറും പിന്നെ വേറെ രണ്ടാൾക്കാരും ണ്ടായിന്
ആഹ്
പിന്നെ ഞാൻ കൊടുത്തതാ
ആഹ് കൊടുക്കാഞ്ഞാല് ഇപ്പൊ ഇപ്പത്തെ കാലത്തൊക്കെ പ്രശ്നാണല്ലോ
ആഹ് പനി ഇങ്ങട്ട് മാർണില്ല ഇങ്ങട്ട് ഭയങ്കര പൊള്ളണ പനിയ
ഒരു വീട്ടില് ഒരാൾക്ക് ഉണ്ടായ പിന്നെ ബാക്കിയെല്ലാർക്കും പകരുവാണല്ലോ അത്
ഉം പൊള്ളണ അങ്ങനത്തെ പനി
ആഹ് ആഹ്
രാത്രിയായാ കൂടും കുട്ടിക്ക് പനി പിന്നെ പ കലായ ചെറുതായിട്ടൊക്കെ ഉള്ളു ആഹ് കാണിച്ചേ മൂന്നീസം ഗ്ലൂ ക്കോസൊക്കെ കയറ്റി
ആഹ്
അല്ലാതെ പനി മാർണില്ല
കുട്ടികൾക്ക് പനിച്ചാ തന്നെ പേടിയാ
ഉം ഉം പിന്നെ ഓൽക്ക് പ്രതിരോധ ശേഷി ആഹ് അങ്ങനൊക്കെ അതിന് ഡോ ക്ടർമാരന്നെ കാ കാട്ടാൻ പറയുവായിരുന്നു
ഉം ഉം
ചെല്ലുമ്പോക്കോല്ലാം അങ്ങനെ കാണിച്ചു തന്നെ
അപ്പ മാറൂല പനിയേ അപ്പ കുട്ട്യാളാവുമ്പൊ അങ്ങനെന്നെ ഞാനൊക്കെ അങ്ങനെന്നെന്നെ മുണ്ട് നൻച്ച് തൊടച്ച് ചെലെ ദിവസം ആഹ്
ക്കില്ല മരുന്നൊക്കെ തന്നാലങ്ങനെ മാറല്ലട്ടോ ശ്ലീ പ്പനി അങ്ങനെ മാറണേല്ല നല്ല പനിക്കില്ല മരുന്ന് കൊടുത്തിട്ടൊന്നും മാറ്ണില്ല.
ആഹ് ആഹ് ചെലെ കുട്ട്യാൾക്കെ ഇവൾക്ക് ഞാനങ്ങനെ ചില ദിവസം നമുക്ക് രാത്രി ഒറങ്ങാൻ പറ്റൂല അവരെ നനച്ച് തോത്തി്പോ പിന്നെ ഒർക്ക് അങ്ങനെ പനിക്കുമ്പോ മ്മക്ക് ഒറങ്ങാനും കഴിയൂല്ലല്ലോ. അപ്പൊങ്ങനെ ഒലെ തൊട്ട് തൊട്ട് തൊട്ട് ഇതന്നെക്കെരം പണി അപ്പൊ മുണ്ട് നൻച്ച് തൊട്ച്ചു കൊട്ത്തും പനി വന്നാപിന്നെ നമക്ക് ബുദ്ധിമുട്ട മ് മ് പിന്നെ ഒരാക് ക്കൊരുണ്ടായ പിന്നെ വ വരിക്കണ് ണ്ടാവോയ്‌ ഇന്റെ മോക് ക്കുണ്ട് വല്ല്യ പനിയൊന്നുല്ല ചെറുതായിട്ടൊക്കെ പഷേ ഞാൻ സ്കൂൾക്ക് വിട്ടിട്ടില്ല. പൻചപ്പോ ഞാൻ ഡോക്ട്ടെ കാൺ
കൊണ്ടോവണ്ടാണ്
ആ ഞ്ഞി വേറെ കുട്ട്യായാക്ക് അതോണ്ട് ബുദ്ധിമുട്ട് വരൻണ്ട നല്ല ജലദോഷണ്ടെ. അപ്പൊ പിന്നെ പറഞ്ഞെക്കാച്ചിട്ടില്ല.
പിന്നെ പു പനിന്റീലാറിം അപ്പറേണേക്കാരം പുട് ച്ച് കിട്ടിയാല് പിന്നെണ്ട് ഒന്ന് രണ്ടാഴ്ച കണക്കാണ്. അയ്മാറി കിട്ടൂല ഇൻക്കുംതന്നെ പ്പോ ന്റെ കഫക്കെട്ടും ജലദോഷം ഒക്കെ ഇൻക്കും കിട്ട് ട്ടിനും.
അത്ണ്ടാവോയ് എങ്ങനെയാലുംപ്പോ അങ്ങനെയ വേം പകര്യാണ്.
പൊളിഞ്ഞെങ്കില് എ കഫം നെഞ്ഞ്മങ്ങെ നല്ല കഫണ്ട് പക്ഷെ എത്ര ചൊമച്ചിട്ട് താക്കിട്ടോന്നും പോര്നില്ല. മുറിഞ്ഞ് പൊര്‌നേഇല്ല.
ആ അതാണ്.
സൗണ്ട് ഇങ്ങനെണ്ടാവും.
ആ കൊറേ മ്മക്ക് എര്ത്ത്ള്ളോൽക്കും കട്ക്കാൻ കയൂല കുട്ട് ട്ട്യാക്ക് ഒൽ ചൊമച്ചാലൊഒക്കെ അമക്കൊരു കെതിടല്ലേ.
ഇതന്നെഞ്ഞി
ഉം രാത്രി ചോമക്കലുണ്ടോ?
ഉം പിന്നല്ലതെ.
ആഹ്
ആഹ്.
ഇചൊമക്ണിലോക്കെ ഇതിന്റെ കയ്യില്ലേ അമ്മളെ കയ്യിന്റെ തള്ളവര് ലിന്റെ അടിഭാഗത് തായിട്ട് ഒരു ഇഞ്ചിന്റെ കഷ്ണം വെച്ച്കാണ്ടേ
ആഹ്
ഒര് സ്റ്റെഎ ഇത്‌ന്തോ എന്താ പറയാ ഒരു ടേപ്പ് ഒര് സെല്ലോടെപ്പോൺണ്ട് നല്ലതിലാണ്ട് ഒട്ടിച്ച് ച്ചാല് ചൊമ ഒപ്പം നിക്കും ഞമ്മളത്ര ഓർക്കൂലല്ലോ അയ് ഞമ്മളെ തലച്ച് തലച്ചോറു ആയിട്ടേന്തോ ഒരു ബന്ധള്ള ഒര് നെര്മ്പ്ണ്ടല്ലോ അവ്ട്ന്ന്. അത് ഞാൻ ഇന്റെ മോൾക്ക് അങ്ങനെ കൊര്ച്ചിട്ട് ഞാനൊരു യൂട്യൂബില് ആ
തള്ള വെര്ലിന് ന്നാഎ മേൽഭാഗ ത്തോ?
തള്ളവെര്ലിന്റെ ആ പള്ളഭാഗല്ലേ ഉള്ള് പിന്നെ അയിന്റെ ഉള്ളോട് കയ്യ് ‌ ഉള്ളം കയ്യീന്റെ ആ കയ്യിന്റെ വെര്‌ല് തള്ള വെരലട് കഴിഞ്ഞിട്ട് അമ്മള് കൈയ്യിന്റെ ഉള്ള്ഭാഗല്ലേ. അവ്ടൊരു കട്ടിള്ളൊരു സെലണ്ടല്ലോ പെരന്നെ ആതവ്ടെര് ഇൻ ഞ്ചിന്റെ പിന്നെ നല്ല നീര്ള്ള ഭാഗം അവ്ടെ അമർത്തീട്ട് ടേപ്പ് അണ്ട് ഒട്ടിച്ച. ന്ന്ട്ട് ഒകൊറച്ചെരം കയ്യും പൊക്കിനെന്നെ ചൊമനിന്ന് ഞാന് ആകെ അൽഭുതപ്പെട്ടെയ് അൻഅനു ഭവിച് ച്ചതെന്റെ കുട്ടി കൊര്ച്ചീട്ട് ന്ന്‌ട്ട്ട്ടോളതങ്ങ് അണ്നിന്ന് ആ ശരി ശരി ശരി.
ആഹ് ആഹ്